ആ
കേൾക്കുന്നില്ലേ
ആ കേൾക്കാന്നൊണ്ട് എന്തൊക്കെയൊണ്ട് വിശേഷം
എന്താ സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുമില്ല അവിടെക്കെ എങ്ങനെയാ
സുഖായിട്ട് പോണു എന്താ അവിടെ മഴയൊക്കെ ഉണ്ടോ
മഴ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നിപ്പോ വെയിലുണ്ട് ഇപ്പോ നല്ല വെയിലുണ്ട് അടുക്കെ മൂടൽ വരികയാണ് അങ്ങനെയൊക്കെ പോണ് ഇപ്പൊ രാവിലെ നല്ല മഞ്ഞായിരുന്നുന്ന്
ആ ആ മഴ മഴ പോയാ
ആ മഴ ഒലിച്ചു പോയ ആ അതെ അതെ
എന്താലേ മഴക്കാലാണ്
അതെ മഴക്കാലാണെന്നൊന്നും പറയൂല കാരണം കുറേ വെള്ളത്തിനും ശ്യാമംഅന്നേ ആയിരിക്കും
ആ ഇങ്ങനെ പോയാ മഴക്കാലൊന്നും ഉണ്ടാതെ വെള്ളം വെള്ളത്തി ത്തിന് നല്ലോണം ബുദ്ധിമുട്ടും
ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇപ്പോ മഴഅങ്ങനെ കിട്ടിയിട്ടില്ല എവിടെയും അല്ലെങ്കിലൊക്കെ മഴക്കെ ഇപ്പോക്കെ നല്ല ഇതിലും മഴ പെയ്യേണ്ട ഒരു അവസ്ഥയാണ്
ആ അതാണ് രണ്ടു ദിവസക്കെ മഴ പെയ്തിട്ടുള്ളൂ പിന്നെ ഫുള്ള് വെയിലാണ് മഴ വരുന്നുണ്ട് പക്ഷെ മഴയാണ്ട് പെയ്തി പെയ്ത് വരു പെയ്ത് ചാറുന്നില്ല ഉം ഉം പിന്നെ എന്തൊക്കെ ഫു ആ ഫുഡൊക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചോ
ആ കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല് എന്തെങ്കിലും ഉണ്ടോ വെള്ളിയാഴ്ച്ച യാണോ സ്പെഷ്യൽ ഉണ്ടാവല്
ആ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ഒക്കെ ആക്കും പിന്നെ ദിവസത്തിന്റെ കണക്കൊന്നുമില്ല എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്ങനെയൊക്കെ വിരുന്നിന് വരുകയോ അങ്ങനെയെക്കെ ആവുമ്പോ വെക്കും അല്ലാഞ്ഞ ഞ്ഞാല് എന്തെങ്കിലും തോന്നുമ്പോ വെക്കും അങ്ങനെയുള്ളു
ആ
നിങ്ങൾക്ക് എന്താ സ്പെഷ്യല് ഉണ്ടോ
ഇല്ല സ്പെഷ്യൽ ഒന്നുമില്ല
ആ ആ ആ മക്കളെക്കെ സ്കൂളി പോയോ മീന് കൊറവാ വാണ് ഇതിലൊന്നും അങ്ങനെ വല്ലാണ്ട് വരലില്ല ഇപ്പൊ
ആ ഇപ്പോ ട്രോളിംഗ് ആയതു കൊണ്ടായിരിക്കും എല്ലേ ഇവിടെ ഒരു വണ്ടി വര നെ അങ്ങാണ്െ മീന രീതിൽ അ ന യ അതെ അതെ വിശ്സിച്ച് വാങ്ങണം
ഇല്ല ആഹ ആഹ
എന്നാല ഇപ്പോ മീന ഇില്ലാത ഇപ്പോൊ ഒന്ന ഇല്ലാന്ന് വിചാരിച്ചു വങ്ങും പക്ഷെ ഇല്ലതന്നെല്ല കൂട്ടാനില്ല ഉപ്പേ എന്നും പലർും
ഇല്ല ഉ ഉപ്പേരി ഇണ്ടായാലൊന്നു ഞങ്ങളെ ന്നും പ എന്റെ ഹസ്ബൻഡറിന്റെ ഒന്നും പേരി മാത്രമായി ഒന്ന കൂട്ട കട്ടാന പറ്റൂല മീന് വേണം കോഴ ചിക്കനായാലും കുഴപ്പൊന്നുംില്ല പക്ഷെ ചിക്കനെക്കാട്ടിലും നല്ല ഇഷ്ടം മീനാ
മെയിന ആാണ് ആഹ
മീനായയാലാണ് ചവൈയും പുൊളി ഉണ്ടാവുള്ളൂ എന്നാ പറയാ
ആഹ അതന്നെ
പിന്നെ എന്തൊക്കെയ
വേറെന്തൊക്കെയാ കുട്ടികൾ പറ ആ അവര് ആഹ ഒരാൾ പോയിട്ടുണ്ട് ഇപ്പൊ ഒന്നിലാണ് പോയിട്ടുണ്ട് ഒന്ന്
ആഹ ചിലർക്കൊക്കെ വെള്ളിയ മതി ശനി ക്ലാസ് എന്റെ മോക്കും ശനിവാാസിന്റെ വെള്ളി അവധിയാണ് അധിക സ്ഥലങ്ങളിലും വെള്ളിയാണ് ക്ലാസ്ള്ളത്
അതെ അതെ വെള്ളിയ ക്ലാസ്സ പക്ഷെ അങ്ങനെ ആയാലും ഒരു പ്രശ്നംണ്ട് നമുക്ക് മദ്രാസക്കും അവധിിയറത് വെള്ളിയാഴ്ച ഉണ്ടാവൂ പക്ഷെ ഇട്ടന്ന് പോക്കും കാര്യ നിങ്ങളൊന്നും കഴിവൂല്ല ശനിയാഴ്ച അവധി കൊടുത്താലും അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്
ആഹ അതെെ പിന്നെ ചെില കുട്ടികൾക്കും ഒരു ദിവസം ഇടയിൽ ലീവ് വന്നാല് ഏ ഏ മടിയെക്കാലും പോകാനും
പോകാനും വാടിന്നെ കാര്യ എന്നും സ്കൂള ഉണ്ടാവന്ന ഒരു കണക്കിന് നല്ലത്
അതാണ് ആഹ അതാണ് വീട്ടില്രാല് ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ തണ്ടി അല്ല എവിടെ എനിക്ക എന്തെങ്കിലും പോയി കുട്ടികൾ കൂടെ കഴിച്ച അപ്പൊ അതിനെക്കാട്ടിലും നല്ല മണ്ണില്ും ചളിയിലുംൊക്കെ നക്കട്ട നല്ല സ്കൂള പോയാല് പഠിച്ചാലും ഇല്ലെങ്കിലും പോയ വെയിലും മഴയും കൊള്ളണ്ട
അവര്വിടെ ഇരുന്നോളും പിന്നെ വരുമ്പോ നോക്കിയാൽ മതി
ആഹ അന തന്നെ
പിന്നെ എന്തൊക്കെയാ ഫുഡൊക്കെ കഴ
ആഹ ഫുഡൊക്കെ അയിച്ചു എന്താ പണി ഒ കഴഞ് റെസ്റ്റിലാ
ഫടാഴ്ച ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്ത ഇപ്പോൾ സ്കൂള വിട്ട് വരാനായി തുടങ്ങിയില്ലേ
ആഹ് ഇ സ്നക്ക്ൊക്കെ ഇണ്ടാക്കുവോ
ഇല്ല സ്നാക്സ് ഉണ്ടാക്കാറുന്നില്ല എന്തെങ്കിലും ബേക്കറി ഐറ്റം ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഇപ്പൊ പിന്നെ ഇണ്ടാക്കാനും മടിയാണ് ഉണ്ടാക്കലും ഇല്ല ചിലപ്പോ എന്ത വേണെങ്കിൽ എണ്ണക്കട എന്തെങ്കിലും കടന്ന് കൊണ്ട ആ അതെ കൊണ്ടുവരും
ചല അ അതാണല്ലോ എല്ലാരും അങ്ങനെയാണല്ലോ ഇപ്പ ചെയ്യണത് ഉണ്ടാക്കണമെങ്ക ഒരുപാട് പണിയാണ് കാര പക്ഷെ പണ്ടൊന്നും പണിയന്നില്ല ഇനി പണ്ടൊക്കെ എന്താണെങ്കിലും ഉണ്ടാക്ക ക്കല്ലേ ഇനി വീട്ട കടയിൽ നിന്ന് കൊണ്ടരി എന്നല്ല സംഭവം വളരെ അപൂർവ്വംള്ളേനി ശക്ഷെ ഇപ്പം ഉണ്ടാക്കൻ പണിയാണ് സമയമല്ല സമയം അന്നും ഇന്നും ഇരനാല് മണിക്കൂർ തന്നെയാണ് പക്ഷെ ഇപ്പ സമയമല്ല എന്ന
സമയമല്ലാതന്ന ഇപ്പ എന്തും ഒന്ന് കോൾ ചെയ്താ കിട്ടല്ല സാധനങ്ങളേ ഉള്ളൂ അതെ ഇപ്പൊ പെരുന്നാൾക്കായാലും കണ്ടല്ലേ ആദ്യൊക്കെ വെക്ക വീട്ടിലോ ഭക്ഷണോ വെക്കല് ആയിന് എന്ന് ഇപ്പാണെങ്കില് ഓർഡർ ചെയ്യാ നേരെ വീട്ടിലാക്കും
ആ അതെ പിന്നെല്ലാ ഭവിഷ്യത്തൊന്നും ആരും അറിയണില്ലാ പിന്നെ എന്തൊക്കെയവുന്നില്ലാ അതൊന്നും ആ
അതൊന്നൂല്ലാ ഉം
ഇപ്പൊ ഫോണിലിരിക്കാൻ നേരം ഇണ്ടാവൂലാന്ന് കേ പറഞ്ഞാണ്ടാണ് ഒന്നും വെച്ചിണ്ടാക്കാതെ എന്തെങ്കിലും പണിയെടുത്താലേ ഫോണുമാ തോ തോണ്ടണത് ഇണ്ടാവൂലാ ഫോണില് തോണ്ടാൻ സമയം ഇണ്ടാവില്ലാ പണ്ട് ഫോണില്ലല്ലോ പണ്ട് നേരം പോക്കിന് ഇങ്ങനെ
ടൈമുണ്ട് ടൈമും ഒരുപാട് വ്യവസ്ഥിണ്ടായിരുന്നൂ ഇപ്പോഴും ഫോണിന് നോക്കുമ്പോ ടൈമില്ലാ കാരണം ആ റീൽസും കാര്യങ്ങളുമാണ് അതിപ്പോ ചെറിയ മക്കളും പറഞ്ഞിട്ട് കാര്യല്ല പറഞ്ഞിട്ട് കാര്യില്ലാ എല്ലാവർക്കും ആ ഒരവസ്ഥയാണ് അതെ അതെ അതുകൊണ്ട് ഇപ്പോ ഫോണ് ഇല്ലാതൊരു മക്കളും ഇല്ലാത്ത അവസ്ഥാണ് ഇപ്പ
ആ അങ്ങനെ തന്നെയാണ് ഒരു മക്ക മകൻ ഇല്ലാതെ ഫോണ് കേടായ ഫോൺ റിംങ്ങ് ചെയ്യും അന്ന് മൂടൗട്ടാ അന്ന് ഫോണ് നല്ലോണം ചാർജ് ഇണ്ടാവും നെറ്റില്ലെങ്കി
അതെ അതെ
കുത്തി വെക്കാഞ്ഞിട്ടോ വേറെല്ലാം ഒന്നും അല്ലാ നെറ്റിണ്ടാവുമ്പോ ഫോണില് കളിച്ചിട്ടേ
ഫോണ് കളിച്ച
ആ നെറ്റില്ലെങ്കി ആ ഫോണ് ജീവനില്ലാത്തൊരു ഒരു പലക മാതിരി
ആ അങ്ങനെ ആകുമ്പോ ആർക്കും കുട്ടികൾക്കായാലും വേണ്ടാ അവർക്ക് നെറ്റ് ഇണ്ടാ നെറ്റിലൂടല്ലേ ഗെയിമ ട്ടായിട്ടും റീൽസായിട്ടും ഒന്നൂല്ലാ അങ്ങനെ സമയം പോക്കും അല്ലാ ആദ്യത്തെ പോലെ കുട്ടികളെ മാതിരി ഇപ്പ പോയി കളിക്കുക അങ്ങനൊന്നൂല്ലാ ആദ്യൊക്കെ അങ്ങനെയാണ് പോയി ക്കാനൊക്കെ എല്ലാരും കൂടി പോവാ ഒരു ഫോണും കൊണ്ടിരിക്കാണ് എല്ലാരും
ഇപ്പൊ കുട്ടികൾക്ക് തമ്മിൽ തമ്മില് അറിയുന്നില്ലാ അയൽവക്കം അയൽ ക്കത്തില്ലാലെ തന്നെ സ്കൂളീന്ന് കണ്ടാലും അത് അയലക്കത്തിലുള്ള കുട്ടിയാണെന്ന് പോലും അറിയാ യാത്ത അവസ്ഥയാണ് അത് ഒപ്പം ചെലപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ അത് ഇവിടെ ഇള്ള കുട്ടിയാണോ അതാ വീട്ടിലത്തെ കുട്ടിയാണോ എന്നാ പറയാ
അതെ അതെ
കുട്ടികളെ പറയാന എന്താ അപ്പം ഞാ ഞമ്മൾക്കന്നെ തൊട്ടടുത്തുലുലൊക്കെ അറിയെങ്കി അറി കൊറച്ച് രണ്ട് വീട് അപ്പുറല്ലേ ആരെങ്കിലും എവിടെങ്കിലും ഇതാര വീടാണന്ന് ചോദിച്ചാ പോലും പറ
അറിയൂലാ അതു മാത്രല്ലാ നമുക്ക് ഫോണിലൂടെ നല്ല ബന്ധാ ആൾക്കാരും നേരിട്ട് കണ്ടാ ചെലവര് മനസ്സി
ആ അങ്ങനെ തന്നെ ഫോണില് അറിയുന്ന ദൂരൊള്ളാമായിട്ട് നമ്മള് കോണ്ടടാക്ട് ണ്ടാവും പക്ഷെ അടുത്തുള്ളോര് കോണ്ടടാക്ട് ഇവിടെയുള്ള ആളാണെന്ന് അറിയില്ലാ
അറിയൂലാ ആ ഒരു അവസ്ഥയിലാണിപ്പോ ഇനി ഇപ്പോ കൊറയൊന്നില്ലാ ഇനി ഇങ്ങനെ കൂടി പോകാന്നല്ലാതെ ഇനിയിപ്പോ താന്നു പോന്നില്ലാ അതെ അതെ ഇനിപ്പോ ഇതുകൊണ്ടൊരു ഗുണവുമുണ്ട് ദോ
ആ ഗുണ അത് ഏത് സംഭവായാലും ഗുണവും ദോഷം മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിലും അതിന് ഗുണവും ദോഷവുമുണ്ട് ഇപ്പൊ വാഷിംഗ് മെഷീനാണ് നമ്മള് ഉപയോഗിക്കുകയാണെങ്കില് അതില് പണികളൊക്കെ എളുപ്പമായി തീരുകയാണ് അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മള് നമ്മളെ ശരീരം അനങ്ങി അനങ്ങളില്ലെങ്കി നമക്ക് കൊഴുപ്പടിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങള് ഇണ്ടാകും അങ്ങനെ ആദ്യൊക്കെ അമ്മീല്
ആണല്ലോ അവനിപ്പോ ഒരു പത്രം മോറണെങ്കിൽ വരെ ഇപ്പോ ഒരു മിഷീൻ ഇറങ്ങീട്ട് ണ്ട് അതെ ഇപ്പ വെച്ച് കൊടുത്താ മതി അതെ വെച്ച് കൊടുത്താ മതി അതുകൊണ്ട് ആളുകൾക്ക് മടി യാണ് ടൈംമും ഇല്ല അതുകൊണ്ട് മടി ആയതുകൊണ്ട് ടൈംമും കിട്ടാനില്ല ആർക്കും
പണ്ടുപയ്ക്കണ ഒരു സാധനം നമ്മള് പറഞ്ഞാല് ഇപ്പ ആർക്കും
ഉ ഉം അറിയൂല
അമ്മീന്ന് പറഞ്ഞാ ചെലർക്ക റീല ഉര്ളിഒലക്ക
അതൊന്നുറിയുല
പണ്ടൊക്കെ കുടിരിക്കലൊക്ക ണ്ടാകുമ്പോ അമ്മിയാണ് 'ഫസ്റ്റ് റ്റവാങ്ങല് ഇപ്പൊ കുടരിക്കലുണ്ടാകുമ്പള്അമ്മി വാങ്വവാങ്ങാ അമ്മി കണ്ടിട്ടേ ഇല്ല
ഇ ആളുകൾക്കൊക്കെ മടിയാണ് ത്തളുകൾക്കൊ മടിയാണ്ഇ-പ്പൊ അമ്മിന്ന് പറയാൻ തന്നെ മടിള്ള ആളുകളാണ് അമ്മിയുണ്ട് വീ വീട്ടില് അറളുണ്ട് അലക്കുണ്ട് എന്നപ്പയും പറ യൂല വളക്ക് അതെ അതെ വസ്തു ശേഖരണായിട്ട് നമുക്ക് മ്യൂസിയത്തിലൊക്കെ വെക്കാം ആനിന്റെ വൈകുന്നേരത്തി എന്തെങ്കിലും ഉണ്ടോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കോ
സ്നേകൊന്നുംന്നും ഒും ഉണ്ടാക്കണില്ല എന്തെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും സ്കൂളൊക്കെ വിട്ട് വരുമ്പോത്തിനൊക്കെ മക്കള് ചോറൊന്നും തിന്നാത്തതല്ലേ
ആഅവര് സ്കൂൾ വിട്ടന്ന ഭക്ഷണം േ ചോ തൊഎനന്നും അവർക്ക് വേണ്ട അവർക്ക് എന്തെങ്കിലും ചായി എന്തെപലഹാരങ്ങളായിട്ട് എന്തെങ്കിലോ അല്ലാതെ ചോറുന പോലെ ആും വല്ലാരരസ്ഥ
ല ' കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്ത്പ്പ ചെറുപ്പം മുതലേ ശേലാക്കി ചില ആൾക്കാരുണ്ട് ഇവർക്കൊെ ട് ചെല ആൾക്കാര്ണ്ട് ല് ചെലാൻ ക്കാരുണ്ട് ഇവർക്കൊകെ'ചോറ് മുന്തക്ക് വെച്ചത് ചെലപ്പോ ഞാനൊക്കെ കാ'ണമ്പോ ഞാനട അങ്ങനെക്കെ കും കാുമ്പോഞൻ അത്ഭുതപ്പെട്ടോ വും ഇങ്ങനയ്ണ്ടല്ലോ കുട്ട്യേള്
അതെ അതെ
അകൊടുത്ത ഒല് തിന്നും എന്ന പിന്നെ രാത്രി ഒഞ്ഞ് അല്ലെങ്കില് കുറച്ച് തിന് അമഞ്ഞ് വൈകുന്നേരം കുറച്ച് തിന്നാല രാത്രി ഞഞ്ഞ് കൊറച്ചൊക്കെ ആണെങ്കിലു
ആകൊറച്ച് നിന്നാ മതി വൈകുന്നേരം തിന്ന ഞാ പിന്നെ രാത്രി അവർ കുവാണ്ട് പിന്നെ ന്തെങ്കിലും മധുരല്ല ന്തെങ്കിലും കഴിച്ച പിന്നെ രാത്രി അവർക്ക് ഫുഡ് കുറവാണ് എല്ലാതും ആവശ്യല്ല ഫുഡിൻ്റെ ആവശ്യല്ല പിന്നെ ഇൻക്ക് എത്രാളാ
ഇൻക്ക് മൂന്നാള്ണ്ട് ഒരാള് നാലിലാണ് ന് നാലാം ക്ലാസ് പഠിക്കണ് സ്കൂളിപ്പം സെറ ' രണ്ടാഴ ചറ ഇതാണ് ആശേനി ക്ലാസിന്റെ വെള്ളി പക്ഷെ നി ക്ലാസി ണ്ട് വെളളഅവധിയാണ് ചിലപ്പോ 'എന്തെങ്കിലും സ്പെഷ്യലുകളൊക്കാ യിട്ട് വീനി ക്ാസ് എടുക്കും മനുഷ് ശനി അവധിയ ആയിക്കി കൊടുക്കും അങ്ങനെയൊക്കെുണ്ട്
ആഹ ആഹ
പിന്നെ വീട്ടിലിങ്ങ ളൊറ്റക്കാണോ
എങ്ങനെ
വീട്ടിലൊറ്റക്കാണോ
ആഹ് ഒറ്റക്കേന്ന അല്ല ഉമ്മ ണ്ട് ഉപ്പ ണ്ട് പിന്നെ ഹസ്ബൻറും ഞാനും അങ്ങെ ള്ചെറിയൊരു ഫാമിലിയാണ് എന്നാ ശരി ന്നാൻ പിന്നെ വിളിക്കാം ആ ' ഓക്കെ